ഓഹ്
എന്താ വിശേഷം?
നല്ലാണ്, സുഖാണ്.
അവിടെയോ?
ഉവടെ സുഖാണ്.
എന്ത്ണ്ട് വിശേഷം?
നല്ല ശേഷം. അന്ന് നിങ്ങള് ലവ് സ്റ്റോറി പറയാന്ന് പറഞ്ഞു പോയവരാണ്.
ആണോ ആ
ഞാനിപ്പോ പേര് നോക്കിയപ്പഴേ മുന്നേ എപ്പോഴോ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാന് നോക്കുമ്പളാണ് മുന്ന് വിളിച്ചിട്ടുണ്ട്.
ഏഹ് ഹ്
അങ്ങ് പോയെര്ന്നോ?
അങ്ങനെച്ചിപ്പ് അൻ ഏ അന്ന് പറഞ്ഞിരുന്നില്ലെ നാളെ നിന്റെ വീ വീട്ടില് പോവുന്ന കാര്യം വീട്ടിൽ പോയോ?
ആഹ്, പോയി പോയി. ഇല്ല, പോയില്ല. പോണെന്നും പറഞ്ഞോണ്ട് നിന്നേന്റന്ന് അമ്മയും അങ്കിളൊക്കെ ഇങ്ങ് വന്നു.
അത് ശെരി. അപ്പൊ ഇവിടെ തന്നെ കൂടീണ്ടാവുല്ലേ.
ആഹ്, ഇവിടെ എന്നെ നിന്നു പിന്നെ ആഹ്, ഇന്ന് പറ്റുങ്കി പോണം വീട്ടില്.
അത് ശരി, അപ്പീ അങ്കിള് പത്ത് മണിക്കീച്ചാല് അവരുടെന്നെ ഏഹ്, ചെക്കെന്റെയോ?
ആഹ്, ചെക്കന്റെ വീട്ടില ഇപ്പം
അത് ശെരി
എന്താ പിന്നെ ചായുട്ച്ചോ
ആഹ്, ചായ കുടിച്ചില്ല. ഞാൻ നേരത്തെ ആയിട്ട് എന്താ തേയില കുടിച്ച്. അപ്പം ഇഞ്ഞ് അടുത്ത് കൊറച്ചൂടെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ച്, അവിടെ ചായയൊക്കെ കുടിച്ചാ?
തേയിലാ ച്ചാല്?
കട്ടൻ
അയ്ശെരി, നിങ്ങള നാട്ടില് തേയിലാന്നാണോ പറയാ അതിന്
ഞാൻ അ ഏഹ് കട്ടനെന്നും പറയും തേയിലെന്നും പറയും. പെട്ടെന്ന് വന്നു. പ്പ തേയിലേന്ന് പറഞ്
അത് ഷിബി. ഞങ്ങള് ചായ കട്ടനങ്ങനെ പറയുള്ളൂ അപ്പ ങ്ങനെ തേയില കൊണ്ട് ണ്ടാക്കാന്നറിയാ തേയിലാണ് പറയാന്ന്റിയില്ലേരുന്നു
അഹ് ഏഹ് പിന്ന എയ് കാപ്പി പൊടി വെച്ച് ത് കാപ്പി വെള്ളോണ്ടാക്കോല്ലാ അതിനേയും ആഹ് കാപ്പിവെള്ളംന്ന് പറയ അല്ലെങ്കി കട്ടനെന്ന് പറയാ അതിനേം
അയ്ശെരി ഞങ്ങളയിന് കോഫ്സ്പെയിൻ നമ്മള് സാധാ ഇംഗ്ലീഷിൽ പറയണ പോലെ തന്നെ പറയുള്ളൂ
കോഫി
ഉം ആഹ് കോഫ്സീന്നല്ലെ പറയൊള്ളൂ
ആഹ് ആഹ് അപ്പൊ ഈ കോഫ് ഫി ഏ അഹ് പാലും കൂടെ ചേർത്ത് ഉണ്ടാക്കണേന് എന്ത് പറയും
അട ചേലോൽ പാൽ കോഫിന്ന് പറയും അല്ലെങ്കിൽ പാൽ കാപ്പിന്ന് പറയും
ആഹ് ആഹ് ഓക്കേ
അങ്ങനെ പറയും നിങ്ങളോ
നമ്മള് കോഫീന്നെന്നേണ് പറയണ ഇവടെ
ആണോ
ആഹ്
അത് ശരി അങ്ങ് കോഫിയാണ് ഇഷ്ടം കട്ടനാണോ ഇഷ്ടം കൂടുതല്
എനിക്ക് ഏറ്റോം കൂടുതൽ ഇഷ്ടം തേലയാ
ആണോ ആഹ് മൻസിൽ
ചേച്ചിക്ക്യോ
എനിക്ക് എനിക്കും കട്ടൻ എനിക്ക് കോഫി ഷ്ടാണ്
ആഹ്
എനിക്ക് പിന്നെ ചായ എനിക്ക് ചൂടുള്ള ചായ എനിക്ക് ഇഷ്ടല്ല കോഫി കൊറച് ചൂടുള്ളത് ഇഷ്ടാ ഓരോന്നിനും ഓരോ തരം ഇഷ്ടാ
ആഹ് ആഹ്
ചായ എനിക്ക് ചൂടുണ്ടാവണത് ഇഷ്ടല്ല പച്ചവെള്ളം പോലെ കുടിക്കണം
ആഹ് ആഹ്
അങ്ങനാ എനിക്ക് കൂടുതൽ തണുപ്പിനോടാണ് ഇഷ്ടം ചൂടിനേക്കാൾ
ഉം ഉം എനിക്ക് ചായയൊക്കെ ഇത്തി ചൂടോടെ കുടിക്കണം അതാ ഇഷ്ടം
ആഹ് പൊതുവെ എല്ലാര്ക്കും ചായ ചൂടായിരിക്കും ഇഷ്ടം ഞാനു ഇങ്ങനായത് ന് എനിക്ക് ച് ചൂട് വേണ്ടാ
ങ്ഹ് ഹ് ആഹ്
അങ്ങനായിത് അത് പറയാൻ പാടില്ല നമ്മള്
ഓ ഓക്കേ ഓക്കേ എനിക്ക് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇടുവോ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ന്നാ വാട്സാപ്പിലപ്പം സംസാരിക്കാം നമുക്ക് ആഹ് ഞാൻ ഏജ് ചോയിക്കണെന്തെന്ന് വെച്ചാ സെയിം ഏജാണോന്നറിയാൻ വേണ്ടീട്ട്
ആഹ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താണ് നിക്കല്ലേ
ആര് ഞാനാണോ
ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് സി എ നോക്കാൻ നിക്ക്ന്ന്
ഇല്ല പോ
എനിക്ക് മറന്നിട്ടില്ല എനിക്ക് ഓർമ്മണ്ട് ഉം അതും ഞാപ്പൊ ചോയിച്ചതാ അന്നമ്മളെ മീൻസ് എന്റെ ലവ് സ്റ്റോറി തൊടങ്ങണ സമയത്തമ്മള് വെച്ചു പോയതാണ്
അതെ അതെ
അങ്ങനായിപ്പൊയ് അപ്പൊ ഞാന് എന്താ അതിന് ശെ എന്തോ പറയാൻ വന്ന് അതിന് എന്താണ് അപ്പൊ എനിക്ക് ഞാൻ ചിലപ്പോ നിന്നേക്കാൾ മൂത്തതായിരിക്കാം ചെലപ്പോൾ.
ആഹ് ഓക്കേ ഓക്കേ ഞാൻ ചേച്ചിന്നാണ് വിളിച്ചത് അതുകൊണ്ടാ ചോയിച്ചേ?
അത് സാരല്ല ചേച്ചിന്ന് ഒന്നുവിളിക്കണ്ട സ്വഭാവം കൊണ്ട് ചേച്ചി നൊന്നുംആ പരിസരത്ത് പോലും വെക്കാൻ പറ്റില്ല.
താൻ ചേച്ചി ഒന്നു വിളിക്കണ്ട.
ഫ്രണ്ട്ലിആയി അല്ലേ? നല്ല ഫ ഫ്രണ്ട്ലി ആയന്ന്
അത് അത് ശരിയാ സംസാരിച്ചിട്ട്.
ആ ഹ് ചിലര് അങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ കൂട്ട് കൂടൂല്ല. ഇനിയാൻ ശട്ട് ഞാൻ ഇൻട്രോവെട്ട് പോലെയാ ശകലം
എന്താണ് ഇപ്പൊ ചെല കോളൊക്കെ ചെയ്താൽ ഞാൻ ങ്ങനെ നിൽക്കും. എന്താ ഇപ്പംചോദിക്ക? ച കണ്ടോ മാങ്ങണ്ടോന്നൊക്കെ ചോദിച്ച് കൊറേതള്ളി നീക്കും.
അതെ അതെ
ഒന്നും കിട്ടണില്ല ഭയങ്കര ബു
എനിക്ക് പക്ഷെ ചേച്ചിയെടുത്ത് സംസാരിച്ചപ്പോ എനിക്ക് ഇങ്ങനെ ഉം വയ്ക്കൻ എന്ന് വെച്ചാ ചെലരുടെ എടുത്ത് വെയ്ക്കുമ്പോ ഇവരു വയ്ക്കണില്ലല്ലോന്ന് നമ്മു തന്നെ തോന്നും ഏത് ഒരു നമ്മുക്ക് സംസാരിക്കാനും തോന്നുല്ല. ഇത് ചേച്ചിയുടെ സംസാ
കുഞ്ഞുണ്ട്.
ആഹ് എനിക്ക് പക്ഷേ ചേച്ചി എടുത്ത് സംസാരിച്ചപ്പോ അങ്ങനെ ഒന്നും തോന്നിയില്ല. അങ്ങനെ
ഇങ്ങനെ അത് പിന്നെ നമ്മള് കൊറെ മണ്ടത്തരങ്ങൾ പറയേനി
ആഹ് അതെ അതൊണ്ടായിരിക്കും രണ്ടുപേരും മണ്ടത്തരങ്ങൾ പറയുന്നകൊണ്ടായിരിക്കും.
അതെ അങ്ങനെയൊന്നു ചിന്തി അപ്പൊ ഞാൻ ചൊലരൊക്കെ വിളിക്കു അയ്യോ ഇതിപ്പോ എങ്ങനെ വ ക്യ ആലോചിക്കും മീൻസ് ഒന്നും സംസാരിക്കാൻ കിട്ടില്ല കൊറെേ അവരും മിണ്ടാണ്ട് നിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭാഷണം തുടങ്ങിയാലല്ലേ നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റു റ്റൊള്ളു പ്രത്യേകിച്ച് ഇൻഡ്രോ വേട്ട ഞാനൊരു ആംബി വേട്ടാ മീൻസ് പൊ റത്ത് ഞാൻ അത്ര ആരോട് മിണ്ട് അപ്പ നേരിട്ടൊക്ക കാണണങ്കിൽ ആളൊണ്ട് മിണ്ടില്ല ഇപ്പൊ ഒരുട്രയിനിലൊക്കെ യാത്ര ചെയ്യണെങ്കില് നമ്മൾ ഈ അറിയാത്തവരടൊക്കെ സംസാരിക്കൊല്ലോ ചെലോരൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്ക് തീരെ പറ്റില്ല എനിക്ക് എത്നൊ ഒര് ഇതാ ഞാനാദ്യം ഇത് എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും ഈ ഒരു പണിന്ന് ഞാൻ ചിന്തിച്ചിരുന്നു
ആഹ്
ഇ നമുക്ക് എന്താ നമ്മുടെ ലക്ഷ്യം എന്ന് പറയണത് ഇതിൽ വെരുമാനമാണല്ലോ അപ്പൊൾ നമ്മ നമ്മക്കൊരു ഒരു ഗോളുണ്ട്ന്ന്ണ്ടെകി നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കും
പരിശ്രമിക്കാ ആഹ്
അങ്ങനെയ പരിശ്രമിക്കുന്നതാ അപ്പൊ ഞാൻ ആലേക്കും എന്താണ് ഇങ്ങനെ സംസാരിക്കാം അങ്ങനെയാ അപ്പൊ ചെലോർ ഇതുപോലെ നല്ല രീതിൽ സംസാരിക്കുമ്പോ നമുക്ക് സമയം പോണത് അറിയില്ല ചെലർ നമ്മക്ക് സമയം തന്നിക്കും ബുദ്ധിമുട്ടു
ഉം ചെലരാണെങ്കിൽ പക്ഷെ ദേഷ്യായിരിക്ക ചെലോർക്ക് ആ ഇത് ഭയങ്കര മറ്റേ ഭയങ്കര ഏറിച്ചൊരു ശബ്ദവും ആ ഹ്ഒക്കെ ഉള്ളവര് അവരുടുത്തൊ തൊക്കെ സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു അപ്പം ഞാൻ കൊറച്ചെ സംസാരിക്കും പിന്നെ അവരിങ്ങോട്ട് ചോയിക്കാനേന് മറുപടി അത്രയേ ഒള്ളു
അത് ശരി പ്പ അങ്ങനെയാണല്ലേ
ആഹ് ആഹ്
പിന്നെ ചെിലപ്പോ നമ്മളൊക്കെ ഒരേ മൈൻ ഒന്നിച്ചെഴുതുമ്പോ ചെലപ്പോ നന്നായി സംസാരിക്കുമ്പോ അങ്ങനെ സംസാരിക്കണത്
ആഹ് അതെ അതെ എനിക്ക് വാട്സആപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചക്കണേ
ആഹ് ആഹ് അയക്ക അയക്കാം ഞനെ അയക്കിട്ടോ പി നമുക്ക് ഇതിൽന്ന് പാക്ക് അടച്ച് ഇനിപ്പ ഇന്ന ഉണ്ടാവല്ലേ കോൾ കട്ടായി പോയാ പിന്നെ അതോടെ തീർന്നു
ആഹ് അതൊണ്ട് ഇപ്പം തന്നെ അന്ന് വാട്്സപ്പിൽ ഹായ ഇട്ടേരാ അപ്പൊ ഞാൻ മെസ്സേജ് ഇടാം
ആഹ് ഓക്കെ
ഒക്കെ ഇനി എത്ര കോളും കൂടെ ഉണ്ട് ഇയാക്ക്
എനിക്കിനി ഒരു അങ്ങനെ ചോദിച്ചാൽ നമ്മള ഇല്ലേ ഈ ചെയ്യുന്ന പണിയെ വെച്ചിട്ട് കൂടുതൽ സംസാരിക്കാൻ പാടില്ല അത ഇേക്ക് കടുലും സംസാരിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ കോൾ പോവും
ഓ ഓ അപ്പൊ നമുക്ക് വാട്സപ്പിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാവേ
ആഹ് ഓക്കെ എല്ലാം എന്താണ് സി എക്ക് ചേർന്നോ
ഇല്ല ഇല്ല ഞാൻ അഡ്മിഷൻ കൊടുത്തിട്ടില്ല
ആണോ
ആ ഹ് ഇനിയാണ് കൊടുക്കേണ്ടത് ലവ് സ്റ്റോറി പറഞ്ഞോ
ലവ് സ്റ്റോറി പറഞ്ഞാ ഈ കോളിപ്പോ കഴിയും ഞാൻ വേണമെങ്കിൽ അടുത്ത കോളിൽ പറഞ്ഞട്ടോ ലവ് സ്റ്റോറി അതില്ല ഞാൻ ചോരി അത് ചെറിയ ചോലിയൊന്നല്ല എന്റെറമ്മ ആലക്കും ആലക്ക ഒരു സിനിമ ഉണ്ടാക്കാനുള്ള കഥ ഉണ്ട്ന്ന്
ഹ ഹ
വല്ലാത്തൊരു ലവ് സ്റ്റോറിയ
ആഹ്
എന്ത് ചെയ്തട്ട ഇങ്ങനെയ ഒരു ലവ് സ്റ്റോറി വരന്ന് ഞാൻ പോലുംകരുതി ച്ചല്ല അങ്ങനെണ്ട് പിന്നെ എല്ലാഒരു നിമിത്തം
ഉം ഉം
അങ്ങനെയിട്ട് എല്ലാ ന്ന്ട്ട്പ്പൊ എന്തെ ഹസ്ബൻഡ്ൺണ്ടൊ വീട്ട്ല് ഇന്ന് ഹോളിടെണോ
അല്ല അല്ല ആഹ് ഉണ്ട് ഉണ്ട് ക ഷോപ്പില
ആഹ് അത് ശരി അപ്പ എപ്പോളാ വരിക സ്റ്റോ ഷോപ്പിൽന്ന് കഴിഞ്ഞിട്ട്
ആഹ് ഒരു ഒമ്പത് മണീകാവുമ്പോ എത്തും
അത് ശരി അപ്പൊ ഒമ്പത് മണിയ ആകുമ്പോ വന്നാല് ആഹ് രാത്രി ഒമ്പത് മണില്ലേ
ആഹ് അതെ അതെ
നിങ്ങൾക്ക് ഞാറാഴ്ച ഒന്നും ഒഴിവ് കിട്ടില്ല അപ്പൊ നിങ്ങളെഎങ്ങനെ പൊറത്തൊക്കെ പോവാ കറങ്ങാനൊക്കെ പോവാ
ആ ഞായറാഴ്ച ചേലോസങ്ങൾ കടയി ൽ പോവും ചേലോസം വീട്ടി നിക്കും
ആണ്ലെ ഇപ്പൊ പിന്നെ നിങ്ങള്പ്പ ന്യൂലി മാരീഡ് കപ്പ്ൾസ് അല്ലേ
ആഹ് ആഹ്
അതെ ഞാൻ ചോദിച്ചത്
ആഹ് നമ്മള് ഏ എടക്ക് ആഹ് പോവും പൊറത്ത് പോവും കട അടച്ചിട്ട് പോവും
ആണോ ട്ടിലെ ആഹ് ആഹ് ഓക്കെ കട കൊറച് നേരം അടച്ചിട്ടിട്ട് അങ്ങനൊക്കെ പോവാലോ ല്ലേ
അഹ് ആഹ് ചായ കുടിച്ചാരുന്നോ
ആഹ് ചായ കുടിച്ചു ചായിം കേക്കും കഴിച്ചു ഞാനിപ്പോ കോളേജ് വിട്ട് വന്നേള്ളു വന്നിങ്ങനെ ഇരിക്ക അങ്ങനെ ഇപ്പൊ നാളെ കോളേജ് ഇല്ലല്ലോ അതിന്റെ സന്തോഷത്തില മൂന്ന് ദിവസം ഞാറാഴ്
അപ്പൊ നമ്മള് രണ്ടൊര് ഒരേ സ അത് എന്താണ് ഏജ് കാരാണൊ
അതെനിക്ക് തോന്നി ഞാപ്പ തേർഡ് ഇയറാ പഠിക്ക്ണത്
ആഹ് ഉം ഞാഅപ്പം,, ഒരു ഒന്നോ രണ്ടോ വയസ്സിന് എളെതായിരിക്കും ചേച്ചീനെ കാട്ടിം
ആഹ് അല്ലേ പിന്നെ അറിയില്ലല്ലോ നമുക്ക് എത്രന്ന് ചെലോര് നേര്ത്തെ ചേർന്നോരുണ്ടാവും വൈകി ചേർന്നോരുണ്ടാവാം
ആഹ് ആഹ്
ഇന്ന് ശെരിട്ടോ
ആ ശരി ശരി വാട്സപ്പിൽ മെസ്സേജ് ഇടണേ
ആ ഓക്കെ
ഓക്കെ